എന്താ സുഖായിട്ട് പോണം എന്താ അവിടെ വിശേഷം
സുഖം തന്നെ കൊഴപ്പൊന്നുല്ല എന്താ മയെണ്ടോ
ഇല്ല മഴ ഇന്ന് അങ്ങനെ പെയ്തിട്ടില്ല ചെറിയൊരു ചാറ്റല് മഴ ഇങ്ങനെ ഇണ്ടായിന്നല്ലാണ്ട്
ഓഹ് ഇവിടെക്കെ പെരും മഴേര്ന്നിട്ടോ വെയിലിന്ന് അറച്ചിട്ടന്നില്ല മയ
എന്താണ് ഒന്നുകണ്ട് ഇതാവുമ്പത്തന്നെ പിന്നെയും അടുത്ത പെയ്യുവ അങ്ങനേണ്
ഏഹ് ഇന്നങ്ങനെ ഇണ്ടായിട്ടില്ല ഇവിടെ ഇന്ന് ഫ്രീയാണ്
ആഹ്
ഉം
ഉം പിന്നെ വേറെന്തൊക്കെ ആഹ് ഹസ്ബൻഡ് വിളിച്ചു പോണെണ്ട്
ആഹ് കുട്ടിയെവടെ ഒറങ്ങിയൊ
ഇല്ലേ ഓക്ക് ഒറക്കം വന്നിക്കണ് ഒറക്കി തരോന്നക്കെ ചോദിക്കെണ്ട് അപ്പ കൊറച്ചൂടി കഴിയട്ടെ ഇല്ല ഇവിടെ എത്തിപ്പോ ഇന്ന് ഉച്ചക്ക് ഒറങ്ങാത്തത് കൊണ്ടായിരിക്കാം
ആഹ് ആഹ്
നേർത്ത ഒറക് ഒറങ്ങാനേ
ആഹ് അല്ലെ അല്ലെങ്കി അപ്പ അങ്ങല്
പന്ത്രണ്ട് മണി കഴിയും
ആഹ് ഇവടേം ഏകദേശം അങ്ങനത്തെന്നെ ഞങ്ങള് പൈനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആവും കെടക്കാന്
ആഹ് ഞങ്ങള് നേരത്തെ കെടക്കാനെക്ക കെടക്കും പക്ഷേ ഓളു ഒറങ്ങണെങ്കിണ്ട് പന്ത്രണ്ട് മണിണ്ടാവും
ഉച്ചക്ക ഒറങ്ങണൊണ്ടാവുവല്ലേ
ആഹ് ഉച്ചക്കൊറങ്ങണോണ്ടെ
ഉം
അല്ലെങ്കിലും ചെറുപ്പത്തിന് തീരെ ഒറ‌ക്ക്ല്ലേനി രാത്രി ര ഒൻപത് മണിക്കണ്ട് ആഹ് ഒമ്പത് മണിക്കാണ്ട് എണീക്കൊ എണീച്ചിട്ട് രാവിലെ സുഭവിഭാഗ് കൊടുക്കുമ്പളേ ഓള് കിടക്കൊള്ളൂ
ആഹ് ഞമ്മളൊറങ്ങണ നേരത്ത് ഓല് എണീക്കും അല്ലെ പിന്നെ നമ്മ ക്ക് പണിയാണ സമയത്ത് ഓല് കെടന്നൊറങ്ങും
ആഹ് ഇത് ഞമ്മന്ന് പ്രസവിച്ചു കെടക്കല്ലേ പ്രസിവിച്ച് കെടക്കണ സമയത്ത് ഞമ്മ ക്കട് ഒറങ്ങാനായിട്ട് പറ്റൂല
അതാ പറഞ്ഞത് രാത്രിയൊക്കേ ഉം ആഹ് അതന്നെ എല്ലാരും അവസ്ഥേ അങ്ങനെയൊക്കെ തന്നേയിരുന്നു ഞാന് പതിനഞ്ച് ഇരുത്തഞ്ചാം ദിവസം വീട്ടിക്ക് വന്നിക്കണ് ഇവിടുക്ക് വന്നിക്കണ് കെട്ടിച്ചോടത്തിക്ക്
ആഹ് ആഹ് അതെന്തേ
ആഹ് അവിടിമ്മാക്ക് വയ്യാത്തേന് പിന്നെ ഈ ജോലിക്കാ ആക്കിനെ ആളാണെങ്കി വൈകേരം ആകുമ്പോത്തേന് പോകും. അപ്പൊ പിന്നെ ബുദ്ധിമുട്ട്കമാക്ക് ഇങ്ങനെ ഇതാകല്ലേ
ആഹ്
ഇമ്മീ ഇപ്പും വയ്യ അതായിക്കു രണ്ടാളും പറഞ്ഞപ്പ പ്രായംന്താ ഏറ്റും ചെറിയ അസുഖും കാര്യങ്ങളങ്ങനെ നുക്ക ചെയ്താും നല്ലും ഇണ്ടാവൂല.
ആഹ് ആഹ് ഞാൻ പിന്നെ എന്റെ ഹസ്ബൻറിന്റെ കൂട്ടിൽ തന്നെ പ്രസയിച്ചു കിടുന്നതൊക്കെ
ആഹ് ഇവിടെ ആള ആക്കിയതെന്നോ ഇമ്മടെ നക്കാനെ കാളാക്കിയപ്പോ ഉമ്മ അങ്ങനെ അമ്മ രോഗിയണ ൻ പറഞ്ഞില്ലേ?
ആഹ്
അപ്പ ഇമ്മ അങ്ങനെ പറഞ്ഞപ്പ നിന ഞാ മരിച്ചിട്ട്ന്നുകോണ്ട് ന്ന് അങ്ങനൊക്കെ പറ വാസ്ത്ത പ്രസവായ ഓൽക്കെ അപ്പൊ അമ്മ അങ്ങനെ പറഞ്ഞപ്പ അങ്ങനെ പോയതാണ് പക്ഷെ ആളെ കിട്ടീല്ലേ പിന്നെ
ആഹ്
അപ്പൊ പിന്നെ അങ്ങനൊയി ആ വന്ന ആള് പിന്നെ ഉച്ചൊക്കെ ആകുമ്പോ ഉച്ചക്ക് ചോറുന്നൂല്ല മ് അവ്ടുന്ന് വീട്ട്ന്ന് ചോറ് തിന്നൂലട്ടോ ന്നിട്ട് വേ പോകും. പണിയയിച്ച്ക്കാണ്ട്. പ്പ അങ്ങനൊക്കെ ആവുമ്പൊരു ബുദ്ധിമുട്ടല്ലേ മ്മ ‌വെയ്യാതക്കുമ്പളേ. ആഹ് അപ്പൊ പിന്നെ അവടെയ്ന് അടുക്കള താഴ ത്തെയ്‌നു സ്റ്റെപ്പറങ്ങിക്കാട് വാണം അപ്പൊമ്മാക്ക് ബുദ്ധിമുട്ടും അങ്ങനൊക്കെ ആഹ് ഇപ്പ പിന്നെ ഞാൻ പോന്നു ബടെ പിന്നെ ന്നിട്ട് പിന്നെ ഹസ്ബൻ്റെല്ലാ റെഡി ആക്കിച്ച് പോവും കടീക്ക്. ന്നിട്ട് പിന്നെ ഞാനെടുത്ത് തിന്നലു അങ്ങനൊക്കെ ചെയ്തു. പനി ഇല്ലെങ്കിലും മിഷീൽ പിന്നെ ഇൻ്റിം കൂട്ടിൻ്റിം അലക്കും. ഓല്ത് പിന്നെ ഓലല ഞാൻ ചെയ്ത് അതൊക്കെ ഓല് ചെയ്യും അയാളും ചെക്കനും. ഹസ്ബൻ്റൊക്കെ തന്നെ മുറ്റ അടിച്ചോരലും അങ്ങനെ ഓലങ്ങനെ ദിവസം ചെയ്ത്ട്ട്ല്ലെങ്കിലു മുറ്റൊക്കെ ആയ്ച്ചലൊരീസോ അനൊക്കെ മുറ്റക്കെ അടിച്ചൊരീന്നേ.
ആഹ് ആഹ്
ചെക്കം ചെക്കന്മാരും ഒലപ്പ്യക്കെ അങ്ങനെണ് ചെയ്തു.
ആഹ് അതന്നെ അപ്പൊ അതോണ്ട് പിന്നെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതാങ്ങ്ട്ട് പോയി ന്നാലും നമ്മളെടുക്കണ്ട പണി നമ്മ അ നമ്മളക്കൊണ്ടെടുക്കാ കഴിയില്ല ഞാനൊക്കെ നാല്പത് ദിവസം ക റ്റ പട്ടെന്ന് കെട്ന്ന്ട്ടെന്നെള്ളു.
ആഹ് പിന്നെങ്ങന്ടതായി. അത് നീസ് കൊഴപ്പൊന്നുല്ല. ഏതാലും സുഖപ്രസവം തന്നെയ്നു അതോണ്ട് പിന്നെ
ആഹ് ഇൻക്ക് പിന്നെ ഓപ്പറേഷനേയ്നുട്ടാ.
ഏഹ് ഓപ്പർഷെയ്നു‌ ഏഹ്.
രണ്ടാമത്തെ പ്രസവ് ആദ്യത്തെ പ്രസവ് ആദ്യത്തെ പ്രസവേയ്നു രണ്ടാമത്തെ ഓപ്പറേഷയ്നു.
ഏഹ് അഎന്ത്യാ അങ്ങനായി.
ആദ്യത്തെ കുട്ടില്ല.
ഏഹ് മെ ഇതായോ മരിച്ചോ?
ആഹ് മരിച്ച് ഒൻപതാം മാസത്തില് പ പിന്നെ രണ്ടാമത്തെ പ്രസവം പ്രസവം വരെ കാത്ത്ക്കണെങ്കി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോ പിന്നെ
ഉം ഉഹ് ഉഹ് ഉഹ് ഓപ്രഷാവുമ്പള്ല്ലേ. സ്റ്റിച്ചും കാര്യതാണൊലൊക്കെ ബുദ്ധിമുട്ടെന്നെ ആളില്ലെങ്കി ഒരാൾ നോക്കാനപ്പഴും വാണം. മറ്റുള്ള മായിര്യല്ലേ സുഖപ്രസവം മായിരിയല്ലല്ലോ?
ആഹ് തന്നെ ഓപ്രഷ്യത്തിന്റെ വേദ പ്രസവത്തിന്റെ വേദനൊക്കങ്ങട്ടറിഞ്ഞുന്ന് പറയാ.
ഉഹ് രണ്ടൊൻഭവിച്ചൂലെ.
ആഹ് ആഹ് പിന്നെ വേറെന്തൊക്കെ?
ഇപ്പ കാലാവസ്ഥ നല്ല കാലാവസ്ഥ
ആഹ അതരക്കടൊന്നുല്ല.
അല്ല അവിടെ വല്ല്യ ബാർക്ക പോയത്
അല്ല ഇത് അവിടെ അ് പൈസൊന്നും കൊടുക്കണ്ടേ. അപ്പൊ ചെറിയ ചെർ യ പാർക്കും കാര്യങ്ങളും എല്ല സൗകര്യങ്ങൾണ്ട് ഊഞ്ഞാല് പിന്നെ നീണ്ട സാധനം പിന്നെ കുതിരകളൊക്കെ ഉണ്ടാവല്ലോ.
ആഹ് എ അങ്ങൻത്തൊക്കെണ്ടോ? കോട്ടക്കലോ?
കോട്ടക്കലല്ല ഇവ്ടെ ഞങ്ങളടുത്ത് വേങ്ങര.
വേങ്ങര ആ
അസ്ത
ഒരു ഒരു പച്ചതൈ കൊണ്ടൊക്കുള്ളതാ പുല്ലുമയിരിങ്ങനെ ഞാൻങ്ങനെ ചെലോൽ സ്റ്റാറ്റസ്ങ്ങനെ കാണാ അങ്ങനെന്തെലുണ്ടോ
ആഹ് പച്ച പുുല്ല് ഇതൊക്കെണ്ട് ആ
ഇംഉം ഉം ഉം ഞങ്ങനെ കണ്ടീനുതിന് മുമ്പ് കുറ മുമ്പ് അനെ ഒരാള സാറ്റിസ് വാച്ചത്‌ ആ വത്തില്ല ഒരാളെ അത ചോദിച്ചു തന്നെ ഫോട്ടോങ്ങനെ വെച്ചതൊക്കെ ഉ ഞങ്ങ അവിടെ ഉണ്ട് ആദ്യമൊക്കെ ഉണ്ടന്ന് ഈ കുട്ടികൾക്ക് കീ്യാനൻ സ്ലൈഡും അങ്ങനത്തൊക്കെ ഉണ്ടായിന്നട്ടോ അപ്പൊ കൊറു ഒരു ഊഞ്ഞാൽ മാത്രംഉള്ളൂ ഒരു കുതിരണ്ട മരക്കത്തി ഊഞ്ഞാലും മാത്രമ ഉള്ള വേറെന്നുമല്ല ഞമ്മക്ക് ഞമ്മക്ക് പോയി ഫോട്ടോ എടുക്കും വെറുതെജോയ്മെന് ഫ്രണ്ട്സ ആളൊക്കെ കൂട അങ്ങനെയൊക്കെ ചെയ്യാം ടൗൺകൂ
ആഹ ഞങ്ങള് എന്താണ് ഇങ്ങനെ പോകും ഫ്രണ്ട്സ ആളക്കെ ക്കെ മീറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെ വെ കണ്ടക്ക ഉണ്ടാകും
ആഹ അങ്ങനെയൊക്കെ സംഭവിച്ചണുണ്ട് ഉ പിന്നെ എല്ലാത്തീനും മീറ്റപ്പ ഓരോ കേക്കുമ മുറിയല്ല പലേതും പറഞ്ഞ ഞാൻ അന്ന് ഇപ്പൊ പെുന്നാളിന് കഴിഞ്ഞ പെരുന്നാ ചെറു പെരുന്നാളിന് പോയിട്ട് ഞാൻ കണ്ടേയ് പ്രസവിച്ചാനയക്കണ പെണ്ണ് എത്ര മാസം ആക്കണാവ നല്ലോണ്ണം വയറണ്ട് ഹിന്ദ ദിവസ ആണ എന്നിട്ട്ഓര വല്ല കൂട്ടുകരുത്തിയാളും കേക്ക് മുറിച്ചുംങ്ങാടെ ആഘോഷിച്ച മേ ഇത് ഇറങ്ങാണ്ട് എത്രയ മാസ കയിക്കണ്
മോംത്തിബക്ക എല്ലാത്തിനും
ഉം അറിയില്ലേ പലതും പറഞ്ഞു ബലൂണ ഒക്കെ വെച്ച് ഞാൻ എല്ലാതും ആഘോഷിക്കാള്ള ഇപ്പ എരുതി
ആഅല്ലെങ്കി കുട്ട കുട്ടിന്റെ ബർത്ത്ഡേ കേക്കൊക്കെ മുറിക്കലുണ്ടോ ഇിവസ ആ
അല്ലാതല്ല അത് രാത്രി അങ്ങനെ എല്ലാരും രാത്രി ഉണ്ടാക ഒപ്പിയ വാമക്കളൊക്കെ അപ്പ അങ്ങനെ രാത്രി അങ്ങനെ ഇതുവര മുറിച്ചിട്ടുണ്ട് മൂന്ന് നാലു വയസ് വരെ മുറിച്ചിട്ടുണ്ട് അല്ലാതെ വേറെ ഫാമിലിനെ വിളിച്ചങ്ങാട് അങ്ങനെയൊന്നുമല്ല നഞമ്മള് മാത്രം എഏങ്ങാണ്ടല്ല ഒരു കേക്കുമ മുറേള്ളൂ
ആഞങ്ങൾകും അങ്ങനെ തന്നെ നാത്തുമാരുണ്ടാവട്ടോ നാത്തുമാരും അവടെ മക്കളും പിന്നെ
ഇതാരുംല്ല ഞങ്ങള്ൾ മാത്രമേ ഉണ്ടാലള്ളൂ ഉം ഞങ്ങള്ൾ മാത്രമേ ഉണ്ടാലള്ളൂ വല്യ ഇതൊന്നുമല്ല അങ്ങനത്തെ ഇവള്പഠിച്ചണതും അങ്ങനത്തെ സ്കൂ ഇതുലാട്ടവർക്ക് എന്താ ഈ ഉം ബർത്ത്ഡേറതൊന്നും പറ്റൂല ഉം അങ്ങനത്തെ തന്നെ അന്നപ്പോ കളർ ഡ്രസ്ട അങ്ങനത്തെ തെന്നും പറ്റൂല്ല ഇപ്പ നാളെ കളർ ടർസ് ഇൻ നാളെ പെരുനാൾ ടസ്
ആ ആഹ പെരുന്നക്ക് ഡസ് എടുത്തനോ
ആഹ് ഓ ഓക്ട്ത്തിയിന്നു. ഞാൻ പിന്നേ കുട്ടക്ക് വയ്യാതോണ്ട് ഞാൻ പിന്നെ ഒട്ക്കും പോണില്ല. ഞാൻ നൈടി മാത്രം ഇട്ത്തിട്ടുള്ളൂ.
ആഹ് ആഹ്
ഞാട്ത്തില്ല പിന്നെ. പിന്ന എപ്പോഴുമാണങ്ങി ഇട്ക്കാലൊ കര്തി ഓക്ക് പിന്നെ, ഇട്ത്തു. കുട്ടിയ്യാളെല്ലേ? നാല് വയസ് കഴിഞ്ഞു. ഡിസംബറ് വന്നാഅഞ്ചാവും
ആഹ് ആഹാ.
അങ്ങനെ പോണ് ണ്ട് കുഴപ്പൊന്നുല്ല. ഇപ്പ നാളെ സ്കൂളള് തോർക്കണ ത്രില്ലില്ലാണ്. കൂട്ടാരത്തിളെ കാണാന്നൊക്കെ പറഞ്ഞേ ആഹാ കൂട്ടാരൊ കാണാന്.
അതാണല്ലോ? ഒല്ക്ക്
ആഹ്
അയികുടെ കളിൻന്റെ ആളാ. കളിന്റെ ആളാ. എത്ര കളിച്ചാലും മതിയാവുല്ല ആപ്പാന എറ്റും. മ്മാനായിട്ടും, കാക്കാനായിട്ടും, പറഞങ്ങണ്ട് അങ്ങനെ കളിച്ചിരിക്കും. എത്ര കളിച്ചാലും മതിയാവാത്ത ആളാണ്.
പി പനിയൊന്നായിട്ട് പിന്നെവ്ട്ക്കും കളിച്ചാം പറഞ്ഞയച്ചിട്ടില്ല അപ്പൊ ആഹാ ഒരു ഇതുംണ്ട്. ഉും
ആഹാ
പിന്നെ വേറെന്തൊക്കെന്നിട്ട്. പ അങ്ങനൊക്കെണ് കാര്യങ്ങളൊക്കെ ആഹാ കേൾക്ക്ണ്ല്ലേ?
ആഹ് അങ്ങനെങ്ങനെ പോണ് ണ്ട്. ആകേൾക്കിണിണ്ട ഇടയിലൊന്ന് കേൾക്കാതായോ ചോദിച്ചു. അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോണ് ണ്ട്. കൊഴപോന്നുല്ല ഹു ഹും ഹും.
കൊഴപ്പൊന്നുല്യ റാഹത്തായിട്ട് പോണ് ണ്ട്. ചോറ് കൊടുത്തിട്ടില്ല. ഞ്ഞിചോറ് കൊടുക്കണം കുട്ടിക്ക്.
ആഹ് എന്താ ചോറ്റ്ക്ക് കൂട്ടാന്?
മീന് പൊരിച്ചക്കണ് പോ, പിന്നെ രാ ഉച്ചക്കത്തെ ഓക്ക് കറി വാണ്ട ഓക്ക് കറി ചിക്കൻ കറി ആണെങ്കിൽ ഓക്കെ. പിന്നെ ഈ കുമ്പളങ്ങാ കറിണ്ടല്ലോ തൈര് ഓയ്ച്ചങ്ങാണ്ട്. അത്ഷ്ടാണ്. പരിപ്പം മുരിങ്ങി ഇഷ്ട്ടാണ്. വെണ്ടക്കക്കറി ഇഷ്ട്ടാ അങ്ങനെയൊക്കെയ ഉള്ളു അല്ലാതൊന്നും ഇഷ്ട്ട ഷ്ട്ടല്ല പച്ചച്ചോറ് മീനും ചോറും തിന്നുഞി
ആഹ് ആഹ് അങ്ങനെതനെ. എല്ലാരും അങ്ങനെ തന്നെ കറിയൊന്നും പറ്റൂല മീന്ണ്ടെങ്ങി മീനും ചോറ്, ഇറച്ചിണ്ടെങ്കി ഇറച്ചിം ചോറ്,
ആഹ് ഹും കോഴിക്കറി യാണെങ്കി ഓഴിച്ചും.
ആഹാ ഇവിടെ ആഹാ കോഴിക്കറിയും ഇഷ് ഷ്ടന്നില്ല അത് അയിൻ്റെ കഷ്ണംട്ക്കും കറിയൊന്നും മാണ്ട
കോയി കാലാണ് കാര്യായിട്ട്. കല് കാല്റിം കൊട്ന്ന
അപ്പ അങ്ങനെയാണ്. എല്ലാർക്കും അങ്ങത്തനെ പൊതുവ അല്ലേ?
ആഹ് അല്ലാർക്കും അങ്ങനെ തന്നെ. കുട്ടിയളെ കാര്യങ്ങളൊക്കെ.
ഉഹും കാല് വേണം കാല് വേണം കാല് പൊരിച്ച കാല് എന്നൊക്കെ പറഞ്ഞേ
ആഹ്
ഉം അത്തീനോട് വല്യ താല്പര്യംന്നുല്ല. പിന്നെ ഇവിടെ വല്ലാണ്ട് പോത്തർച്ചി ഇവിടെ വാങ്ങിക്കലൂല്ല ചെക്കന് പറ്റാത്തൊണ്ടേ അവന് അലർജിയാണ്. ആഹ് നീക്കോട്ടന്ന ഓക്കെ